ലോ ഹലോ കേക്ക്ന്നില്ലേ ഹലോ ഹലോ
ഹലോ കേ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ട് ആ പറ എന്തൊക്യാ
ഇവിടെ എന്താണ് ഇവിടെ ഫയങ്കര മഴ ആണ് അഞ്ചാറു ദിവസായിട്ട്
മഴ യ ഞങ്ങക്കൊക്കെ മൂടിങ്ങനെ നിക്കാണ് പെയ്യണില്ല ഇവിടെ
മിഞ്ഞാനൊക്കെ മഴ ഉണ്ടായിരുന്നോ?
ഇപം ഒരാഴ്ചയായിട്ട് മഴ ഇല്ല
അതില്ല. ആഹ് അഇവടെ ഒരാഴ്ച ആയിട്ട്
മഴേലേ
ആഹ്
പൊർത്തെറങ്ങാൻ പറ്റാത്ത മഴയാ? ഹലോ കേൾക്ണ് ഇല്ലല്ലോ. കേൾക് ണ്ടോ? ഹലോ ഹലോ ഹലോ
ഹൽ കേൾക്ണില്ലല്ലോ ഒന്നും കേൾക്ണില്ല
ഹലോ
ഹലോ ആഹ് ഇപ്പം കേൾക്ണ്ട് എന്തക്കേ ന്നട്ട് മഴയായിട്ട് ബുദ്ധിമുട്ട്ണ്ടോ? ചോയ്ക്കാ
ഹലോ
ഹലോ കേൾകിണില്ലാ?
ആഹ് ഇപ്പം കേക്കാം
ആഹ് നേരത്തെ ഒന്നും കേൾകിണില്ലായ്രന്നു മഴയായിട്ട് ബുദ്ധിമുട്ട് ഇണ്ടോ ചോയ്ച്ച
മഴ ത്ത് നല്ല ബുദ്ധിമുട്ട്ണ്ട് തുണിയൊന്നും നനച്ചിടാൻ പറ്റ്ന്നില്ല പിന്നെ പൊറത്തോട്ട് എങ്ങും പോവാൻ പറ്റ്ന്നില്ല
ഇവടെക്കെ ഇപ്പ കാലാവസ്ഥ അങ്ങനൊള്ള ബുദ്ധിമുട്ടൊണ്ട് കൊഴപ്പില്ലാത്ത കാലാവസ്ഥയാണ് ക
ശ്വാസം മുട്ടലുണ്ടാവും
മലേ
അതുകൊണ്ട് റത്തെറങ്ങാൻ വയ്യാതെ അപ്പ പിന്നെ കെടക്കാൻ പ
പിന്നെ കെടക്കാൻപറ്റത്തില്ല തണുപ്പൂടാവുമ്പോ ക്ളിയറിങ്ങട്ട്ആവണില്ലട്ടോ അത്
ഇപ്പഴോ അ ഞാൻ പറഞ്ഞില്ലേ ഇവടെ മഴയാണ് അതാ റൈഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും
കിട്ടണില്ല
ആഹ്
ഈ മഴേത്ത് വിളിച്ച് കഴിഞ്ഞാ റെയ്ഞ്ചിന്റെ പ്രശ്നം എല്ലാരും പറയുന്നുണ്ട് ആ അതെന്നെണത് അല്ല നല്ല ബുദ്ധിമുട്ട് കാണും ഇണ്ട്
ആഹ് ഇല്ല ഇവട ഫുഡക്ക ആവന്ന് ഞങ്ങളിവിടെ ഇല്ലാർന്ന് കൊറച്ച് നേരആയതേ ഒള്ളു വന്നിട്ട്
ഉം ഒര് ലോണിന്റെ കാര്യാട്ട് പോയതാ.
പോയതാ ആഹ് കുടുംബശ്രീയോ അതോ
ആഹ് കുടുംബശ്രീയൊന്നുവല്ല. അല്ലാതെ കൊറെപ്പേര് ചേർന്നിങ്ങനെ ന്ന് പറഞ്ഞ്. അപ്പ നമ്മക്ക് വീടുപ്പണിയൊ
വീട് പണി ഒണ്ടായിരുന്ന് ആഹ് ആഹ് ആ
അപ്പ രാവിലെ
അപ്പ രാവിലെ പോയിട്ട് വന്ന് അന്നേരം പിന്നെ ഹസ്ബന്റ് കൊറച്ച് ബീഫ് കൊണ്ടുവന്ന് ആഹ്, ഇന്ന് ബീഫിട്ടണ് ഞാനതിന്റെ പരിപാടില്ലാരുന്ന് ആഹ് ഞങ്ങൊക്കൊക്കെന്ന് നോമ്പാണ്.
ആ
പെരുന്ന അറഫാ നോയ്മ്പ് നാളെ പെരുന്നാളല്ലേ. ഹലോ
കഴിക്കത്തൊള്ളൊ?
ത്തൊള്ളോ എങ്ങനെ കേൾക്കണില്ലല്ലോ
ഹലോ കേക്കാമോ?
ഇപ്പ കേൾക്കുണ്ട്. നേരത്തെന്നും പറഞ്ഞയൊന്നും കേ ട്ടില്ല.
അല്ല. അന്നേരനി നാളെയാണോ കഴിക്കുന്നേ?
ആഹ് ഇന്ന് നോമ്പാണ്. നാളെയാണ് പെരുന്നാള്. നിങ്ങടെവടൊന്നും മുസ്ലീംസ്? ഇന്ന് നോമ്പിലാണ്. നോമ്പാണ്. വ്രതം.
ഓ വ്രതം ആഹ് ഹ ഹ ഹ
രാവിലെ മൂന്ന് മണിക്ക് എണീറ്റിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങക്കറിയില്ല? വ്രതത്തെക്കുറിച്ചറിയില്ല?
ഇല്ലില്ല. ഞങ്ങെടവടെങ്ങും മുസ്ലീംസില്ല.
ആ അത് കൊണ്ടാണ്. ഇനി ഇന്ന് വൈകുന്നേരം രാമാ മഗ് മഗരിബ് ബാങ്ക് കൊടുക്കുമ്പളേ സന്ധ്യാനേരത്തെ ബാങ്ക് കൊടുക്കുമ്പോ ആണ് ഇനി ഭക്ഷണം കഴിക്കാൻ പാട്. എല്ലാവർക്കൊന്നും എടുക്കെണന്നില്ല. ഇ കഴിയുണോൽക്ക് എടുത്താ മതി. സുന്നത്താണ് ഫ ഇന്നെല്ല. റമളാൻ മാസത്തിലെ നോമ്പ് പോലെയല്ല. കഴിയണോൽക്കെടു ത്താമതി. അങ്ങനെയാണ്. നാളക്ക്ള്ള സാധനക്കെ ഏകദേശം സെറ്റായിട്ടൊണ്ട്. ഒക്കെ റെഡിയായിട്ടൊണ്ട്. ആഹ്, ഡ്രസ്സൊക്കെയെടുത്ത്.
അപ്പ നിങ്ങ നിങ്ങളെല്ലാരും കൂടെ നിങ്ങള് ചർച്ചില് പോവോ?
ഇല്ലല്ല, ഞങ്ങള് ഞങ്ങള് പോവൂല്ല. ആണുങ്ങളെ പോവുള്ളു
ആ വീടുകളിലൊക്കെ പോവും. എല്ലാ വീടുകളിലും അങ്ങട്ടൊക്കെ എല്ലോട്ത്ത്ക്കും എല്ലാ വീട്ടിലും ഇങ്ങനെ കേറി ഇറങ്ങും. അങ്ങനെ ഒക്കെ ചെയ്യും.
ആ അങ്ങനെ ആ പിന്നെ
എന്താ ബീഫ് ഒക്കെ സെറ്റ് ആയോ? കൃഷി ഇവിടെ പ്ലാവ് അല്ല തെങ്ങും കവുങ്ങും ചക്കൊക്കെണ്ട് ചക്കക്കെ ഇഷ്ടംപോലെയുണ്ട് മാങ്ങ കുറവാണ്. ഇങ്ങളെ നാട്ടിലെ ച ക്ക ഉണ്ടോ അവിടെ
ഇവിടെ ഞങ്ങൾ വാടകക്കാണ് താമസിക്കുന്നത് ഇതിന്റെ ഫ്രന്റിൽ ഒരു പ്ലാവ് ഉണ്ട് അതിൽ ചക്
അതില് ചക്ക പിടിച്ചു വരുന്നതേയുള്ളൂ ഇഷ്ടം പോലെ ചക്ക ക്ക ഇണ്ട്ട്ടോ ഇപ്രാവശ്യം വെറുതെ അങ്ങനെ ചാടി പോവാ ആർക്കും
ആ തരും ലെ അതൊക്കെ ഉണ്ടല്ലേ ഞങ്ങളെ ഈ നാട്ടിത്തെ മാതിരി പിന്നെ എന്താ റൈഞ്ച് പിന്നേം പോയോ ഹലോ ഹലോ
ഹലോ
ആ കേൾക്ക്ണില്ലല്ലെ
കേക്കാമോ